ആ നല്ലർത്താനാ സുഖ ല്ലേ ഇങ്ങള്
ചോറുന്നു ആ സുഖണ് ഇങ്ങക്കൊ
ആ ചോറ നോമ്പുണ്ടോ
ആ നോമ്പാണ് അവിടെ നോമ്പുണ്ടോ
ആ എനിക്ക് ഇണ്ട്
അല്ലഏ ആരൊക്കെണ്ട് കുട്ടികളൊക്കെ ഉണ്ടോ
ആ ഒരു മോള് ക്ക് രണ്ട് വയസ്സ് ഒള്ളായിന്റെ
കരച്ചിലുണ്ടാ
ആ ആകരച്ചില് ആ അവളിങ്ങനെ കരയ് ണ്ട്. അതായത് പ്പോ ചെറിയ പനിക്കെണ്ട് പിന്നെ പാല് കുടി ഇപ്പ നിർത്തിയൊള്ളൂ
അതിന്റെ ഒര് ബുദ്ധിമുട്ട് ഇണ്ടാവും ലേ എന്നിട്ട് എന്താ എന്തേലും ഭക്ഷണക്കെ കഴിക്കോ
ആ ഭക്ഷണം അങ്ങനെ ഓള് പെറുക്കി പെറുക്കി കഴിക്കും പിനല്ലോര ഒന്ന കഴിച്ച
ഏ അപ്പൊ പിന്നെ പാലിന് അങ്ങനെഏ ത് എല്ലാ നേരത്തും കൊടുത്തിരുന്നോ അതോ പെട്ടന്ന് ങ്ങനെ കൊർച്ചീച്ചേ കൊർച്ചീച്ചേ കൊടുക്കല് മാ റ്റി
ആ കൊറച്ചീ ച്ചെ കൊറച്ചീ ച്ചെ കൊടുക്കല് മാറ്റിയതാ ഇങ്ങളെ വീട്ടില് എല്ലാർക്കും നോമ്പ് ണ്ടോ
ആ ഇവിടെ ഞങ്ങക്ക് എല്ലാർക്കും നോമ്പ്ണ്ട് ഇവിടെ ഇമ്മീം ഞാനും രണ്ട് മക്കളുണ്ട് പി പിന്നെ ഒരു സ്കൂൾക്ക് പോയിക്ക്ണ് എൽ കെ ജിയിലാണ്
ആ അവള് ചോറും കൂട്ടാനൊന്നും ആക്കിട്ടുണ്ടാവുലെ
ആ ന്ന് ഇന്ന് ആവശ്യം വന്നിട്ടില്ല അല്ലേല് ഭർത്താവിന് കൊണ്ടാവാന് വാണം അപ്പോ ഇന്ന് നോമ്പായപ്പൊ പിന്ന ഒന്നും കൊടുത്തിട്ടില്ല
ഇ അതിന്റെ ആവശ്യല്ല അപ്പൊ പിന്നേ ആ നാളെന്ന അപ്പൊ പിന്നെ മക്കൾക്ക് ചോറ് പിന്നെ സ്കൂലിന്ന് കിട്ടും
ആ
അവിടെന്നിട്ട് കുട്ടിക്ക് വേറെ ആരാള്ളത് എന്താ വീട്ടില്
വീട്ടിൽ ഉമ്മ ഉ പ്പ പിന്നെ ഹസ്ബന്റ് ണ്ട് പിന്നെ രണ്ട് നാത്തൂമാരുണ്ട് പഠി ക്കണേ ക്നോര്
പഠി ക്കുനോരാ ഏ ആടെ കച്ചറണ്ടാക്കുന്നുണ്ടോ?
ഏ
കച്ചറണ്ടാകണ്ടോ പറയാ കരയാ മഴണ്ടോവിടെ?
ആ മഴ ഇപ്പ ഇങ്ങനെ പെയ്യണ് ണ്ട്. ചെറിയ ചെറിയ മഴ ഇങ്ങനെ പെയ്യ്ണ്‌ണ്ട്.
ആ ഇവിടെ കുറച്ചു മ മഴഇപ്പൊ പെയ്യ്ണ്ഇവിടം തുടങ്ങിക്ക്ണ്. ഇരുട്ടുത്തി ഇങ്ങനെ വന്നു ഇപ്പോ പെയ്യ്ണ് ണ്ട്
ആ
മഴ അങ്ങനെ പെയ്തോണ്ട്ക്ക്ണ് ണ്ട് ഇത്രയും ദിവസം ആഹ ല്ലെ
കുറെ ആയില്ലെ ഇപ്പോപെയ്തിട്ട്
ഏ ഇന്നലെ ഇവിടെ പെയ്തിർന്ന്ഉച്ചക്ക് വൈകുന്നേരൊക്കെ ആയിട്ട്
കൊറെയ്ക്ണ് പെയ്തിട്ട്. ഇപ്പോ പെയ്തല് തുടങ്ങും.
ആ എന്തന്ന് നോമ്പ് തുറക്കാനെന്തെക്കെ?
തേങ്ങാച്ചോറന്തങ്കിലും ഉണ്ടാക്കണം ബീഫ്‌ണ്ട്‌. അപ്പോ തേങ്ങച്ചോറ വെക്കാം കരുതി
പോരികടി എന്തങ്കിലു ണ്ടാകോ?
ചിലപ്പോ നോക്ക മെ ഉറപ്പില്ല ഇണ്ടാക്കലുണ്ട്. എന്ത്കിലോക്കെഇണ്ടാക്കലുണ്ട്. ല്ല മഴലെ. ആ ആ അവിടെന്നട്ട് എന്തെലും ചെടികളൊക്കെ ഉണ്ടോ വീട്ടില്.
ആ വീട്ടല് ഇല്ല ഇവിടെല്ല ഹസ്സന്റിന്റെ വീട്ട് ല് അവിടെ ഉമ്മ ഇണ്ടാക്കലുണ്ട് എന്റെ വീട്ടില്.
വീട്ടില് ആ ചെടികളൊക്കെ ഉണ്ടാവൂലെ. ഇഷ്ടക്കാരം.
ആ ഇഷ്ട്ടണ്ട്.
ആഇവിടെങ്ങള് വലിയതാ. വലുത് ആണക്കാരല്ലെ. ഭർത്താവ്
ജോലിക്കെന്തങ്കിലും പോവുണ്ടോ?
ആഹ്
ആഹ് ങ്ങളോ? ങ്ങള് പോയിരുന്നോ?
ഇല്ല ഞാനങ്ങനെചെറിയങ്ങനെ ബിസിന ആയിട്ട് പോവ.
റആ അങ്ങത്തെ ഇണ്ടോ? എന്താണ് ഫ്രൈമോ അതോ കേക്കോ അങ്ങനെ
ഫ്രൈമ് ട്ടമ്പർ ഒക്കെ ആയിട്ട് ഇപ്പം
ചെയ്യലണ്ടോ?
ആ
ആഹ് നല്ല കാര്യണ്. ഫ്രീ ആകുമ്പോ ചെയ്യണതൊക്കെ ഓർഡർ കിട്ടണന് അനുസരിച്ചല്ലേ അതക്കെ കമ്മിന് കുറവായിരിക്കും. ഇപ്പോഎല്ലായിത്തും ഉണ്ടെ തുറന്നാല്
ആ അങ്ങട്ടന്താ അത്തായത്തിന് എണീച്ചിരുന്നോ?
എങ്ങനെ?
അത്തായത്തിന് എണീക്കലുണ്ടോ?
ആഹ് ഇണ്ട്. അപ്പോ കഴ്ച്ചിട്ടില്ലെങ്കി കുടുങ്ങും അപ്പോ പിന്നെ കഴിക്കും. അപ്പോ എണീറ്റ് ചോ ചോ അല്ല രണ്ടാള്, എരട്ടകുട്ടിയളാ.
ആ എന്താ പഠി
എൽ കെ ജിയില എൽ കെ ജി കാര
ഏ രണ്ടാളോ
ആ
ഏ രണ്ടാളും എൽ കെജിലാ
ആ എരട്ടേള
ഓ ആൺകുട്ടിയാ
ആൺ കുട്ടിളാ അവിടെ എന്താ മോളമോനാ
മോള്
മോള് ഉം വേറെ കുട്ടേളൊന്നും ഇണ്ടാവൂലല്ലേ
ഇല്ലല്ല
ആ അവിടെന്നിട്ട് കളിക്കാന് ആ കളിക്കാന് അവ ല്ലേള്ളൂലെ പിന്നെപ്പോ ഈ പാല് കുടി
ആ അവള് ഓന് എത്രയിപഠിച്ച്ണത് ഇപ്പൊ
ആ ബെയ്‌സണ്ട്
ആഹ പോലെ ആഹ ഓലത്തെരിലാ പഠിക്കുണ് കുട്ടികള് നാത്തൂൻമാര്
സെകന്റ് തേട്
ആ ആ ആഹഅത
ഉം നല്ല വാർത്തനല്ലേ എന്താ വർത്താനം രണ്ടാമത്തെ നാത്തൂന്
ആ ഒപ്പള്ളതാ
ആ എന്തട്ട ചോറൊക്കെ വെച്ച്ക്കുണോ
ഓ പിന്നെ പിന്നെ നോമ്പ് തൊറക്കാന് പൊറാട്ട കറി
ഹേ
പിന്നെ
ആ കൊടന്ന് പിന്നെ എപ്പളാ തൊടങ്ങ വെ ക്കല്
ഒര് അസർ കഴിഞ്ഞോട്ടേ ഇങ്ങട്ട്
ഹേ അപ്പൊത്തിന് തുട പ്പൊ നേരം വൈകി അല്ലേ ബാങ്ക് കൊടുക്ക
ബാങ്ക് കൊട്ക്കല് ഏഴ മണിക്കാവൂലേ അപ്പൊ പിന്നെ ആകും അപ്പത്തിന്
കറി വെക്കാനള്ളൂ
ആഹ ചോറ് രാവിലെ വെച്ചത് ഇണ്ടോ
ഇല്ല ചോറല്ല പോറാട്ട
ആഹ അപ്പോ പിന്നെ കറി മാത്രം മതിയല്ലോ ആഹ ഉ അയിനുള്ള ചെലവും ഒ ക്കാണ്ട് അപ്പ തന്നെ ആക്കിയാൽ മതിയല്ലോ
ശ
ആ അ
ൊക്കെ വസ്ഥാന
വേറെന്താ ഫുട്ബോളാണോ
ആഹ കാണും ഇടക്കെടക്ക്
ഏ ഏതാണ് ടീമൊക്കെ ങ്ങൾത്
ഞാനും മെസ്സിണ്ട്
മെസ്സി ൻ്റെ
ആഹഛുന്നിന
അഞ്ചജ ഞങ്ങള് തന്നെ
ആ കുട്ടികളൊക്കെ കാണോ എൽ കെ ജി പഠിക്കുന്ന കുട്ടികളെ
ഫോണിന്റെ ഉള്ളിൽ ഇങ്ങനെ കാണുമ്പോ എല്ലാരും മെസ്സിയാണ് കാരണം അനെ ക നക്ഷത്ര
അ അ അഹ് അത് കൊണ്ട് കൂടുതലൊന്നും അവൻക്ക് അറിയില്ലല്ലോ
അത് അല്ലേ ഉള്ളൂ എന്നാലും അവര് മെസ്സിന്റെ ആൾക്കാരാണ് എന്ന് പറഞ്ഞ് നടക്കുന്നുണ്ടോ ജൈസി ഒക്കെ ഇട്ട്
ഉ
അങ്ങനെ എല്ലാവരും അത് കാണലന്നെല്ലെ ഇന്നലെ അന്തിക്ക് ബ്രസീലിൻ്റെ കളിയല്ലെയ്ന്ന
ഹേ
കാക്ക കാണും ഞങ്ങള് കാണൂല
ഇ്രൽണ്ട ഉണ്ടായിരുന്നു
ആഹ പോർച്ചുഗലിന്റെ ആഹ മൂന്നരക്ക് ആ സമയതുണ്ടായിരുന്നു പെൽചക്ക് നീച്ചപ്പോ ആ സമയത്തൊക്കെ കളിണ്ടത്ത
ആഹ
വേറെ പ്രശ്‌ന കല്യാണത്തിന് മുന്നേ ജോലിക്ക് കു പോയിന്നോ
ഇല്ല ഇല്ല പോയിട്ടൊന്നില്ല
കുട്ടികൾ വലുതാവട്ടല്ലേ
ആ ആഗ്രഹോണ്ട് അപ്പൊ പിന്നെ പഠിക്കൊക്കൊയിരുന്നു
ഹേ
അങ്ങനെ
ആഹ മഴ ഇള്ളപ്പോ ഇങ്ങനെ പെയ്തോണ്ടിരിക്ക്ണ്ട്ണ്ട് ഇവിടെ
ആഹ ഇവിടിം പെയ്തോണ്ട് ഇങ്ങനെ ചാറിക്കൊണ്ടിരിക്ക
ആ അവിടെ ചോരല് തുടങ്ങിയോ അയ്പ്പയിന് മഴേയില്ലാല്ലേ അല്ലെ
ആ അത് ജൂണാന്നന്നെ അറിയുന്നില്ല മഴ കുറവ
കൊറവാണോ വെള്ളം ഇണ്ട അവിടൊക്കെ
ആഹ് വെള്ളത്തിനൊന്നും അങ്ങനെ ബുദ്ധിമുട്ടില്ല ഉം അവിടെട എങ്ങനെ വെള്ളൊക്കെണ്ടോ
ഞങ്ങൾക്ക് ഇവിടെ പഞ്ചായത്ത് കിണറാണ്
ആഹ അവിടെ അപ്പൊ മോട്ടറിങ്ങിട്ട് വെള്ളമൊക്കെ കിട്ടലുണ്ട
ആ കിട്ടും വെള്ളൊക്കെ ഉണ്ടായി അല് മൂന്നാല് നല് മോട്ടുണ്ട്
എന്നാലും വീട്ടില് മോ
ആ നാലു പേരുണ്ട് എടുത്ത ആ കുറച്ച എടുത്താണ് എന്ന തൊട്ടടുത്തല്ല എന്നാലും
ആ കുടിക്കാൻ പറ്റിയ വെള്ള
കൊടുക്കാണ്െന്നല്ല ഇന്ന് ഞമ്മള് ഇവിടെ മോട്ടർ ഇട്ടെ നമ്മുക്ക് നമ്മളെ വീ എങ്ങനെ കിണറില് മോട്ടർ വെക്കണ പോലെ അകത്ത് ദൊർക്കാലോ അങ്ങത്
വ
അങ്ങനത്തെ വച്ചിക്കണം അപ്പ പിന്നെ നേരിട്ടുള്ള വെള്ളം കിട്ടും
നേർപയത്തി കൂട തന്നെ വെള്ളം കിട്ടൂലേ
കിണർ നമ്മള് മോട്ടോർ ടാങ്ക്െ കടിക്കുമ്പോ നേരിട്ട് ടാങ് ഒക്കെ ചാടാ ഇത്തന നമക്ക് വിടുന്നത് അങ്ങനെ കിട്ടും
അങ്ങനെ യൂസാക്കല്
കൊടുക്കാനോ പച്ചവെള്ളം അങ്ങനെ കൊടുക്കുമ്പോ അല്ലെങ്കിൽ അങ്ങനെ തന്നെ ടാങ് അത് ങ്ങല്ല അല്ലാതെ ക്കലില്ല
ഓഹ് ഒ
എടുക്കാല
ഇല്ല ശരി ഇരിക്കങ്ങൻ പിന്നെ വിളിക്ക